ഇവടൊക്കെ
നല്ല വർത്താനം അങ്ങോട്ട് മഴയൊക്കെണ്ടപ്പോ
ഇല്ല ഇല്ല ഇന്ന് നല്ല വെയിലാണ്
ആഹ് ന്ന്
ഉം ഇന്നലെ മുതല് ഇന്നലെ മുതല് മഴ നിന്ന്ണ്
ആ ആ ഇവിടെ അതെ രണ്ടസായിട്ട് വെയിലുണ്ട് ഇപ്പം
ആ കൊർചോസം ഒക്കെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് റെഡ് അലർട്ട് ഒക്കെ ആയിട്ട് ലീവും കാര്യക്കേനി ഇപ്പോ മഴയൊക്കെ പോയി നല്ല വെയിലായി ഇനി വൈകുന്നേരം ആകുമ്പോത്തിനു എന്താവുന്നൊന്നും അറിയ പറയാൻ പറ്റൂല ഇപ്പൊ നല്ല വെയിലാണ് മൂടിക്കെട്ടലൊന്നുല്ല ഇപ്പൊ നല്ല തെളിഞ്ഞ ക്കണ ആകാശാണ് വെയിലാണ് അപ്പൊ ഡ്രസ്സ് ഉണക്കാനോ ക്കാനല്ല സുഖായി
ആ ആ ഇന്റത് ഇപ്പം ഉണങ്ങി ആ അവിടെ എങ്ങനെ കൃഷിയൊക്കെ ണ്ടോ
ഈ ല്ല കൃഷിയൊന്നുല്ലാ പക്ഷെ നമ്മക്ക് ഇങ്ങനെ വായ അങ്ങനത്തതൊക്കെ ണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് ഇതൊക്കെ കിട്ടീനി മഞ്ഞള് ഇഞ്ചി പഞ്ചായത്ത്ന്ന് ഇഞ്ചി കിട്ടീനെ ചേന ആ ചേന
ആ ഇവിടെ ഒന്നും അങ്ങനല്ലല്ലോ പഞ്ചായത്തിന്ന് നമ്മൾക്ക് കൃഷി നട ചെയ്യാൻ വേണ്ടിട്ടോ
ആ നമ്മക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തന്നതാണ് പക്ഷെ ഞമ്മക്ക് അങ്ങനെ അത് ഉപ്യോഗിക്കാൻ കയിയൂല ഞങ്ങക്ക് അങ്ങനെ കയിയൂല കാരണം ഞ്ഞ കോയികള ഉള്ളത് കൊണ്ട് ആയിട്ടൊക്കെ ചിക്കും അപ്പൊ പിന്നെ ആ കൊറച്ച് ച്ചാക്കിൽ കുയിച്ചിട്ടിണ്ട് അത് ഇണ്ടായിക്കണ് ഇഞ്ചിയക്കെ ഇഞ്ചി മഞ്ഞള് ചേന പിന്നെ ഞങ്ങൾ ഉപ്പേരി വെച്ച് തിന്ന് അത് ഇണ്ടാക്കിയില്ല
ആ
ഉം അത് പിന്നെ ഉപ്പേരി വെച്ച് രണ്ടെണ്ണം ഓരോ വീട്ടുകാർക്കും രണ്ട് ചേനയും പിന്നെ കുറച്ച് മഞ്ഞളും കുറച്ച് ഇഞ്ചിയും അങ്ങനെയാണ് കിട്ടീനി നമ്മൾ കുടുംബശ്രീയിൽ വേണം എന്നാല് അത് കിട്ടും
കിട്ടൂല്ലെ കോഴിക്കളൊക്കെ കുറെണ്ടോ
കോഴികൾ പതിനഞ്ചണ്ണം അത്രയേ ഉള്ളൂ അയിമ്പതെണ്ണം പോല ഇണ്ടായിന് പിന്നെ ഭയങ്കര നായ്ക്കളെ ശല്യ ആയത് കൊണ്ട് കൊറെ നായ് തീർന്നു അല്ലല്ല ഞാൻ മുട്ട വിൽക്കും മുട്ട വിറ്റാല് നമുക്ക് നമ്മളെ ആവശ്യത്തിന് പൈസ കിട്ടൂലോ
ആഹ് ഒരു മുട്ടക്ക് എത്ര രൂപായിറ്റ അവിടെക്കാ പതിനൊന്ന് ആഹ് ആഹ് നാടൻ മുട്ടക്ക്‌ ല്ലേ
ആഹ് നാടംമുട്ടേക്ക് പതിനൊന്നും പതിമൂന്ന് വരെെയൊക്കെ ഉണ്ട് ഞങ്ങള് പതിനൊന്ന് രൂപ കൊടുക്കല്ലേ
ആഹ് ആഹ് ആഹ് പതിമൂന്ന് രൂപൊക്കെ ഉണ്ട്.
ഇപ്പൊ മഴ ആയാ പിന്നെ തീരെ തുറക്കാനും കഴൂല കൂടെ
ആഹ് അഹ് കൂട്ടിലിട്ട്ന്നന്നെ വളർത്തേണ്ടി വരൂലേ
കൂട്ടിലിടലാണ് മഴ ഇല്ലാത്ത പിന്നെ വൈകുന്നേരം ഒന്ന് തുറന്നിടും ഭയങ്കര നായ്ക്കള ശല്യാണ്
ആഹ് നായ്ക്കള് കി അവിടെയൊക്കെ കീരിയൊക്കെണ്ടോ ആഹ് ആഹ്
ന്നെ പിന്നെ പോയി ചെറിയ കുട്ടികളപ്പല്ല ഒക്കെ വല്യ മുട്ടട്ണേറ്റളാ ഒക്കെ രണ്ടോസ അടുപ്പിച് നായു കോയി രണ്ട് കോയി
ആഹ്
ഉം നടുപ്ന്ന് ഞാ പിയെതൊന്ന് വാങ്ങിന്ന്ട്ട്. അഞ്ഞൂറുപ്യക് ഒന്ന് വാങ്ങി ത കൊയിനെ
ആഹ് ആഹ് ല്ലെത്ങ്ങനെ നമ്മൾ ഇണ്ട് വളർത്തിട്ട് പിന്നെ നായ് തൊളു കൊണ്ടോഉം ഭയന്
അതെ ഞാനീ.. പൊരുത്തിൽ വെച്ച് മുറപ്പിക്കലാണ് സാധാരണ ഇപ്പം പിന്നെ ഒരു മഴ ആയതോണ്ട് വിരിയൂല ഭയങ്കര തണുപ്പല്ലേ
ആഹ്
തൻപ്പായ വിരിയൂല ആഹാ അധികം തണുപ്പും പറ്റൂല. അധികം ചൂടും പറ്റൂല.
ആഹാ..
അപ്പോ വിരിയൂല ഇടിവെട്ടണ- സമയത്ത് തീരെ വിരിയൂല, ഇടി വെ പറ്റോ? ഉം...
ആഹ് അങ്ങനെക്കെണ്ട്ല്ലേ?
ആപോ മനെ വിരിയൂല ഇവിടെ ഒരു, പ്രാവശ്യം ഞാൻ പെരും ചൂടത്ത് കൊറച്ച് മുട്ട വച്ചീനി. അതൊറ്റൊന്നും മുറിഞ്ഞിലാ ആഹാ ചൂടായിറ്റൊക്കെ കലങ്ങി പോയി.
ആഹാ. നല്ല കാലാവസ്ഥെ പറ്റണ്ടാവുള്ളുല്ലേ. ആഹ് ആഹ് നല്ലൊരു കാലാവസ്ഥല് ഇവര്-
ആഹ് നല്ല കാലാവസ്ഥയില് നമ്മള് ഈ മഴേന്റെ മു പിന്നെ അ അധികം തണുപ്പു അധികം ചൂടു ഇല്ലാത്ത സമയത്ത് ഒറപ്പിക്ക്‌യാ എന്നിട്ട് ഈ മഴ അത്യാവശ്യം വലി‌പ്പം വെച്ച് പോവണത് എല്ലായനും പ്രശ് നല്ല ഇനീപ്പ ഞാൻ ഈ മഴ കഴിഞ്ഞി ഒഴിക്കേഉള്ളൂ
ആഹ് ഇപ്പൊള്ളതിറ്റ് ള്ളറ്റിലൊക്ക മുട്ട ഇട്ന്നുണ്ടോ
ഇ
മുട്ട ഇടുന്നുണ്ടോ
ഓ മുട്ട ഇടണ കോയി താന്നെ
അപ്പൊ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ക്ക് എറച്ചിയാറ്റ് ഉപയോഗിക്കലൊണ്ടോ
അത് ചെയ്യെല്ല
ആ ഞങ്ങക്ക് വളർത്തുന്നേനെ എറ് അർഅറ്ക്കാൻ തോന്നൂ
ആഹ് അതെ അത് എന്ത് ചെയ്യുന്നാ പറ പൂവാന്ണ്ടെങ്കി നമ്മ ആർക്കെങ്കിലും വിക്കോ
ആഹ്
മിന്നാന്ന് ഇപ്പൊ ഒരു പൂവനെ വിട്ട് ഒരു പൂവനെ കൊടുത്ത്.
ആ ആ അപ്പൊ നാന്നൂറ് നാന്നൂറുപ്പിയൊക്കെ കിട്ടുള്ളു ചെറിയ പൂവനാ
അത് ചെർതാർ
ആ ആ എന്താ മീന് ണ്ടോ കറി എന്താ?
മീനാണ്.
ആ അവിടെക്കെ മീനിനൊന്നും വെലല്ലേ
ഓ നല്ല വെലയാണ്
ആ
പ്പ ട്രോളിങ് ആയതൊണ്ട് ഇപ്പൊ കിട്ടാനും ഇല്യ
ക്കെയാ നല്ലത് ആ മീൻ അത്രയും വെലയാണ്.
മീന് ട്രോളിങ്ങായത് കൊ എന്താണ് അത്ര പിടിച്ചിട്ടാൻ ബുദ്ധിമുട്ട് പിന്നെ ഇപ്പ നല്ല മത്തി നല്ല ടേസ്റ്റ്ള്ളേ
ആ മീൻ നല്ല ആ ണ്ട്. ശേ നമ്മള് കൊ ഈ കൊണ്ടുവര്ന്ന ഓരോട്‌തൊക്കെ കൊറേ ദിവസം മുന്നേ ത്യേ ഐസിലിട്ടച്ച മീനൊക്കെ തോന്ന്ണ്ട് പഴക്കള്ളതാ അപ്പൊ വാങ്ങാനൊരു പേടിയാണ്
അതെ ഇപ്പൊ നാല്പത്തൊന്ന് ദിവസത്തേക്ക് ഇണ്ടാവില്ലല്ലോ
ആഹ്തന്നെ അപ്പൊ ഒരു പേടി വാങ്ങാന്
ആഹ് ആ ഇവിട്‌ന്ന് കൊണ്ടന്നത് നല്ല മത്തി നല്ല ടേസ്റ്റ്ള്ളെ
നല്ല മത്തി ആയിരിക്കും ഇപ്പോഴത്തെ മത്തി അയലൊക്കെ നല്ല രസണ്ട് പക്ഷെ നല്ല
ആഹ് തോനണ്ടാവ്ല്ല അഞ്ചോ ആറണ്ണേ ഇണ്ടാവുള്ളൂ
മ്ഹ് മ്ഹ് ഒര് നേരം കൂട്ടാനെ ഉണ്ടാവുള്ളു പിന്നൊരു നേരത്തേക്ക് ഇണ്ടാവൂല അങ്ങനത്തെ പ്രശ്നണ്ട് ആഹ് ആ ഇണ്ട്
ആഹ് അപ്പൊ കുട്ടി ആഹ് ഇന്നും നാളെപ്പം ലീവല്ലേ ഉം എത്ര ആഹ് എത്രേല പഠി
നാലില്
ആഹ് ആഹ് ഒരാളാണോ
ആ മോൻ പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞ്
ആഹ് ആഹ് രണ്ടു പേരാണല്ലേ
ആഹ് രണ്ട് പേരാണ്
അപ്പൊ പിന്നെക്കിവടെ നാലാള്ണ്ട്
ആഹ്
ആ വൊ ഈ സ്കൂളൊന്നുല്ലാത്തപ്പോ നല്ല തെരക്കും പടെ കന്യാണ് പ്പ ചോറൊകെ കൊട്‌ത്തിട്ട് അവിടെ കടക്കാൻ പറഞാന്ന്
ആഹ് അതെ സ്കൂളില്ലാഞ്ഞാല് അതെ ഫോണ് കയ്യ്കിട്ടണം സ്കൂളില്ലാഞ്ഞാ പിന്നെ ഓൽക് ഉള്ള് നമ്മള കയെപിടിച്ചു നടക്കലും ഫോൺമേ കളി കലോ ഒച്ചിം പടിം ണ്ടാക്കലും
ആഹ് അപ്പൊ ഞാന് പിന്നെ വെയിലുണ്ടല്ലോ പുറത്ത് വിട്ട വാതില് തൊർന്ന പോ ത്ത് പോവേം ചെയ്യും അപ്പൊ പുറത്തു പോവാത ഉള്ളിൽ ഇരിക്കാൻ പറഞ്ഞാ കിടന്നുറങ്ങിക്കോളൂ ഒക്കത്തിനും പനിയായിരുന്നു എല്ലാർക്കും പനിയായിരുന്നു വി ട്ടില് അപ്പൊ അത് കാരണം ഞാന് പുറത്ത്റങ്ങരുതേന് വെയിലും കൊണ്ടാ യിനിം പനി വരും എന്നൊക്കെ പറഞ് കിടത്തി പോന്നതാണ്
ഒരാൾക്ക് വന്നാ എല്ലാർക്കും ആവൂലേ
ക്കും പനിയായിരുന്നു ഇപ്പോ ഇന്ന് ഇന്നലെക്കായിട്ട് ചെ യിട്ട ഒരു സുഖായത് എല്ലാർക്കും പനിയെന്നു ചെറിയ ചെറിയ ആളെ ഉറക്കിയതാണ് ഉറക്ക്യ പിന്നെ മറ്റുള്ളരു സൗണ്ട്ണ്ടാക്കിയാ ഉണരും അപ്പ ഞാൻ വാതിൽ അടച്ച് കിടക്ക
ആ ആ
ഉം
സ്കൂളുണ്ടാവകുമ്പോ പിന്നെ ഒന്നും അറിയില്ല രാവിലെ
ആ രാവിലെ അങ്ങോട്ട് പോയപിന്നെ ആ അതെ വെയ്നേരം വേരുള്ളു പിന്നെ നമക്കൊന്നു ആ അതെ സ്കൂള് ട്ട് വന്നാ പിന്നെ അക്ക നല്ലസൗണ്ടും പടയും
അതെ ഉം സൗണ്ടും പാടിം ഇല്ലാഞ്ഞാലും നടക്കൂല
ആ ഇവര് സ്കൂൾ പോയാ പിന്നെ ആകെ ഒരു മൂടിക് ഒരു ഒരു ടെൻഷൻ ആയിരിക്കും ഒരു സൗണ്ടും ഇല്ലാതെ ആ ഒരു സൗണ്ടും ഉണ്ടാവില്ല ഞാനും ചെറിയ കുട്ടി മാത്ര വീട്ടിലുണ്ടാവുള്ളൂ അപ്പൊ ഒരു എടങ്ങേറാണ് പണികളും കഴിയും
അ അ അ അ
പോയി കിട്ടൂല്ല എന്നാ ശനിം ഞായറും പണിയെടുത്തിട്ട് നമ്മക്ക് മതിയാവും ചെയ്യും
ആ ശനി ഞായറും പണിക്ക് പണി തീരൂല ഓലുണ്ട ഓലുണ്ടായ പിന്നെപണി തീരൂല
ആ വൈകുന്നേരം എന്തെക്കിലും ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുവോ
ചായക്ക് കടി ഞാന് ചക്കപ്പൊരി ഉണ്ടാക്കി രണ്ടു ദിവസം പിന്നെ ഇന്നല്ലെ പഴംപൊരി ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് ചായ കൂട്ടാന് കിട്ടണം എന്നാല്
ആഹ്
ഒരു സന്തോഷം ആണല്ലോ പഴമ്പൊരി നമ്മള് ഇവിടെ പൊറത്തൂന്ന് വാങ്ങണ മാതിരി ആവില്ലെങ്കിലും
ആഹ് അതാവൂല്ല പക്ഷെ പുറത്തുനിന്ന് വാങ്ങുന്ന നമ്മള് വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്തൂന്നൊക്കെ പറയുമ്പോ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ്. കുറേ ദിവസം മുന്നുള്ള ഓയിലാ യിരിക്കും ഇ ഇതാകുമ്പോ നമുക്ക് ധൈരൃത്തെ കഴി
ഓ
ഞാൻ പിന്നെങ്ങനെ ഓയിലിൽ ഓയിലു ഞാനെങ്ങനെ? ഉപയോഗിക്കില്ല. വെളിച്ചെണ്ണയാണ് കൂടുതല് ഉപയോഗിക്കുക.
വെളിച്ചെണ്ണക്ക് നല്ല വിലയല്ലേ
ആ ഇവിടെ ആട്ടിക്കലാണ് ഞങ്ങള്, തേങ്ങ ആട്ടിക്കലാണ്.
ആഹ് തേങ്ങയുണ്ടാകിൽ പിന്നെ കൊഴപ്പില്ല
ആഹ് തേങ്ങ ആട്ടിക്കും, ഇള്ള തേങ്ങ എടുത്ത് ആട്ടിക്കും. അപ്പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറ്റ് മറ്റേ ഓയിലൊക്കെ നമ്മള് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഓയില് പിന്നെ ഉപയോഗിക്കുന്നത് നല്ലതല്ല.
ഉം പീടികയിലൊക്കെ ഓലി എന്ത തക്കോ വലക്ക് പക്കൂ
പിടിയേൽ എണ്ണക്ക എണ്ണന്ത എണ്ണക്കടിയുള്ളടുത്തൊക്കെ ഉണ്ടല്ലോ അവര് എന്നത്തയ്യോ എണ്ണയൊക്കെ ആയിരിക്കും ഓല് ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ ധൈരൃം ടേസ്റ്റുണ്ടാകുകയും ചെയ്യും. പൊരിക്കടി യൊക്കെ നല്ല ടേസ്റ്റിയായിരിക്കും പക്ഷേ പള്ളക്ക് പള്ള കേടുവരാൻ അതുമതി. അത് സ്ഥിരം കഴിക്കുന്നവർക്ക് അതന്നെ മതി വ പള്ളത് കേടുവരാണ്
അതൊന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല, നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ ഞമ്മക്ക് അത്രയും സന്തോഷത്തോടെ കഴിക്കാലോ മക്കൾക്കും കൊടുക്കാം, നമ്മക്കും കഴിക്കാലോ ഉ പിന്നെ ഓല് ഉണ്ടാക്കുക അത്ര പൊലിിവുണ്ടാവില്ലന്നേ ഉള്ളൂ
ആ അതാണ് ഓല് ഓല് അതേപോലെ നമ്മള് ആഹ് നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് എന്ത് ഭക്ഷണം വാങ്ങിയാലും ഭയങ്കര ടേസ്റ്റിയായിരിക്കും. പക്ഷെ അവക്ക് നമ്മുടെ വീട്ടി വീട്ടിലുണ്ടാക്കിയാലും അത്ര ടേസ്റ്റ് കിട്ടുകേയില്ല. അൽഫാം ആയിക്കോട്ടെ മന്തി ആയിക്കോട്ടെ അങ്ങനത്ത ഒരു സ് സാധനത്തിന് നമ്മള് ഹോട്ടലന്നുണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടൂല്ല
ഉ ഉ
ആ ഞാന് അൽഫാം മന്തി ഈ ഫൈ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ അങ്ങനത്തെ ഒരുവിധം ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കും ക്ഷേ ആ കടേന്ന് വാങ്ങുന്ന ടേസ്റ്റ് എങ്ങനെയാലും കി കിട്ടൂല
അത് കിട്ടൂല മ് അയിന്റെ ഇത് ഓൾക്കെന്നെ അറിയുള്ളൂ
ആ അതന്നെ അത് ഓല്ക്ക് പിന്നെ മന്തി മറ്റേ മന്തി കുഴീല് ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണല്ലോ അയിന് വേറൊരു ടേസ്റ്റ്
ആ അതെ അതെ എന്നാ ശരിട്ടോ എന്നാ ശരിയെ
ആ ആയിക്കോട്ടെ